ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് ഇപ്പൊ കേൾക്കണ്ട്
എന്താ എന്താ വിശേഷം
ഓ നല്ല വിശേഷം
ആ സുഖായിട്ടിരിക്കണോ ആഹ് ഫുഡ്‌ ഒക്കെ കഴിച്ചു ഫുഡ്‌ ഒക്കെ കഴിച്ചു എങ്ങനെയുണ്ട് ഇപ്പൊ വെക്കേഷന് ഒക്കെ ആയിട്ട് വെക്കേഷന് സ്കൂൾ ഇല്ല ആർക്കും എന്ന് ങ്ങനെ ഇണ്ട് വെക്കേഷന് ഒക്കെ ആയിട്ട്
ഓ രണ്ട് മാസായിട്ട് ഫ്രീ ആണ് എനിക്ക് ഒരു മാസയിട്ട് എക്സാംമിണ്ട് അതിന്റെ ഒരുത്തിലാണ് ഒരു മാസം ഫുൾ വെക്കേഷൻ ആയിരുന്നു മാക്സിമം എൻജോയ് ചെയ്തു ട്രി പോയിട്ടും
എവിടാ ട്രിപ്പ്‌ പോയി
ഫാമിലി ട്രിപ്പപോയത് കക്കാടംപൊയിൽ
ആ അയ് ശെരി ആ പോയില്ലേ
ഉം ഫാമിലി ഉമ്മാന്റെ കൂ വീടിന്നു ഒരു മുപ്പത് ആൾക്കാര് മുപ്പത് ഇരുപത്തഞ്ചു അത്രയൊക്കെ റേഞ്ച് വീട്ടിലെ ആൾക്കാരും കുട്ടിആളും
മ് എങ്ങനെ ഇണ്ടായിരുന്നു എന്നിട്ട് ട്രിപ്പ്‌
ഓ അടിപൊളി ആയിരുന്നു ഞങ്ങളൊരു വൈകുന്നേരം അഞ്ചുമണി ആറുമാണിക്കാണ് പോയത് വീട്ടുന്ന ട്രാവല്ലെർ ബുക്ക്‌ ചെയ്തിട്ട് അതിലാണ് പോയാത് രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ വീടിന്റെ അടുത്താണ് കൊറച് പോയമതി ഒരു ഒന്നരമണിക്കൂർ രണ്ട് മണിക്കൂർ യാത്രാ നമ്മൾ ഒന്നിച്ചിട്ട് ആ സ്റ്റേ ചെയ്തു റിസോർട്ട് എടുത്തിട്ട്
അയ് ശെരി ഏഹ് എങ്ങനെ ഉണ്ട് റിസോർട്ടിലൊക്കെ നിക്കാന് നല്ല ചാർജ് ആ ഒരാൾക്ക്
അല്ല നമ്മൾ പാക്കേജ് ആയിട്ടാണ് എടുക്കുന്നത് ഒരു പാക്കേജ് ആയിട്ടിങ്ങനെ ഒരു മുപ്പത്തിന്റെ അല്ലെങ്കിൽ അയ്ബത് റേഞ്ച് പാകേജ് ക്കേജ് അങ്ങനെട്
ഇത്രആള് എന്നുള്ളതാണോ കണക്ക്
പറഞ്ഞുതരുംനമ്മൾ ഇത്ര ആള് ഇണ്ട് പറഞ്ഞ അയിന് അഫോർഡബിൾ ആയിട്ട് അയിന് കറക്റ്റ്
ആ അയ് ശരി ആ ആ ആ അല്ല പിന്നെ ഇന്നിട്ട് എങ്ങനെയാണ് അവി എന്താണ് എൻജോയ് ചെയ്യാനുള്ളത് എന്താണ് അവിടെ
എന്ത് കാണാനിപ്പോ അഡ്വഞ്ചർ ആണോ അവിടെ അയ് മലന്റെ നല്ലയായിരിന്നു റിസോർട്ട് ഫുൾ മലന്റെ അവിടെ ആയിരിന്നു അപ്പം എയ് ഏ അതുപോലെ റിസോർട്ട് അറ്റാച്ഡ് ആയിട്ട് ഇങ്ങനെ സ്വിമ്മിംഗ് പൂളും
എല്ലാതും ഇണ്ട് പിന്നെ
കുട്ടികൾക്ക് കളിക്കാൻ ഉള്ള പാർക്ക്‌ ക്ക് ഏരിയ ആയിട്ട് അങ്ങനെ ഇണ്ട് അതുപോലെ വാട്ടർ പാർക്ക്‌ അതിന്റെ വേറെ ഇ ണ്ടവിടെ അത്‌ വേണേൽ അത്‌ യൂസ് ചെയ്യ നമുക്ക് ക്യാമ്പ് ഫയർ നൈറ്റ്‌ ക്യാമ്പ് ഫയർ പിന്നെ നമുക്ക് വേണേൽ ഫുഡ്‌ നമു ക്കവിടെ കൊണ്ട് പോയിട്ട് കുക്ക് ചെയ്യാ
ആ കുക്ക് ചെയ്യാൻ അതിനൊക്കെ അവസരം ഇണ്ട് ഏഹ് അയ്ശരി. പിന്നെ ഫുഡൊക്കെ എങ്ങനെ അവിടെത്തെ നല്ല ഫുഡ്ഡ?
ആ അതേ അവിടെ ആ റിസോർട്ടിന് അറ്റാച്ച്ടായിട്ടൊരു ഹോട്ടൽ ഇണ്ട്. ഞങ്ങൾ ചെന്ന വൈകുന്നേരം ചെന്ന് കഴിഞ്ഞിട്ടു ഞങ്ങൾ ഈവനിംഗ് സ്നാക്ക്സ് അവിടെന്ന കഴിച്ചത്. അതിന് കഴിച്ച് കൊഴപ്പം ഒന്നും ഇണ്ടായിരിന്നില്ല. ആ അതേ അതേ അവിടെത്തെ ഫുഡ്‌ ഒക്കെ നല്ലതന്നെയാണ്. ഓക്കേ അമ്മളാ
ആ ആ ഇപ്പൊ ഇടണതാ ആ അയ്ഷരി പിന്നെ അതല്ല പിന്നെ പോയീ ഇപ്പ ഒര് അന്ന് അവിടെ നിന്നിട്ട് അപ്പോ എപ്പഴാ പിന്നെ തിരിച്ചു പോരാ ഇങ്ങനെ പിറ്റേ ദിവസം പിറ്റേ ദിവസം രാ
അഞ്ചു മണിക്കാ കേറാ ഞങ്ങള് ഒരു അഞ്ചു മണിക്കാ വീട്ട്ന്ന് എറങ്ങിയത് ഒരു ഏഴ് മണി ആ ആറെമുക്കാല് ഒക്കെ ഏഴ് മണി ആ സമയത്ത് ഞങ്ങളവിടെ എത്തിയത്. പിറ്റേ ദിവസം ഒരു പന്ത്രണ്ട് അന്നേരാ ഒരു മണി ആവുമ്പോത്തെനും നമ്മക്ക് അവിടുന്ന് ക്വിറ്റ് ചെയ്ത് പോരണം അങ്ങനെത്തെ രീതിക്ക് ആ ആ ആ ഉച്ചക്ക് മുന്നെ ഇവുട്ന്ന് ക്വിറ്റ് ചെയ്യണം
അയ്ഷെരി എന്നിട്ട് പിന്നെ വേറെ എവിടേലും പോയോ
അവിടെ അടുത്തന്നെ ആണ് കോയിക്കോട് ബീച്ച് കോയിക്കോട് ബീച്ചിക്ക് പോയീ കൊറച്ചിണ്ട് ന്നാലും അവിടുന്ന് കൊറച്ച് പോണം ന്നാലും യാത്ര ഞമ്മള് ഫാമിലി ആയി ഇഷ് ചെയ്യുമ്പോ രെസ് സല്ലേ മാക്സിമം എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ച് പാട്ട് പാടി ഉം
പാടി ഡാൻസൊക്കെ കളിച്ച് അങ്ങനൊക്കെ പോവ ണ്ടാവുവല്ലേ
മം മം അടെ പോണവഴീലെ ഉച്ചയ്ക്കുളള ഫുഡ് കഴിച് ട്ട് വന്നിട്ട് ട്ട് എട്ടുമണി വരെ ബീച്ചി പോയിട്ട് ഒരീവനിങ് ഴിഞ്ഞാണവിടെത്തണത് ബേപ്പൂര് ആ ബേപ്പൂര് ബീച്ച്
അതുശരി പിന്നെ വേറെവിടേലും പോയോ
ഇല്ലില്ല ഞങ്ങള് രാ അവിടെ നിന്നാ ബീച് മാക്സിമം ഞങ്ങള് കൊറേ മണിക്കൂർ അവിടെ ബീച്ചില് സ്പെൻഡ്‌ രാത്രി കൊറേ ലേറ്റായിട്ടാണ് ബീച് അങ്ങനെ പിന്നയിനു പോയ ആൾക്കാരൊക്കെ റിട്ടേൺ പോരിന്ന ടൈം ആയിരുന്നു
ആആ അയ്ശരി
അതും ആ ഒര്
മം നമ്മളിതേപോലെ ആ ഞങ്ങളവിടെങ്ങും പോയില്ല നമ്മള് പൊന്നാനി ബീച്ചി പോയിരുന്നു പൊന്നനി ബീച്ചി പോയാരുന്നു ആ ഈ പൊന്നനി ബീച്ചിലൊക്കെ ഈ പൊന്നാനി ബീച്ച് നല്ലാട്ടൊ പിന്നെ പോയ് ഏതു ബീച് ഫ്ലൈറ്റില് നമ്മള് പോയിട്ടുണ്ട് മനസ്സിന് ഭയങ്കര ഒരു ഇതാണ് ഒരു സമാധാനാണ് അല്ലെ അതിലിങ്ങനെ നോക്കി നിക്കുമ്പോ ഭയങ്കര ഒരു എന്തോരു ഭാരം മനസ്സിന്നൊഴിയണ പോലെ എത്ര പേരാണ് അങ്ങനെ വെറുതെ അവിടെ വന്നിരുക്കാൻ വേണ്ടി വരു നാര്
അത് നല്ല കാറ്റു
ആ കാ ആ മൈൻഡ് ഒക്കെ ഒന്ന് റീലാക്സ്‌ഡ് ആകാൻ അനക് നല്ലതാണ് പിന്നെ കുട്ടികൾ അങ്ങനെ തിരക്കും തിരയിലിങ്ങനെ കളിച്ചിട്ടും ങേ ആ വെള്ളത്തിലു നമുക്ക് പേടിയാകും അവര് കളിക്കണ ഒക്കെ കാണുമ്പോ പക്ഷെ നല്ല രസാ രസാണ് അവര് കളിക്കണ് കാണാൻ
പൊന്നാനി ആകുമ്പോ ഹാർബറൊക്കെ ഒണ്ടാകും ഹാർബറിന്റെ അവിടെ നമ്മക്ക്
ഞങ്ങൾ വിചാര് കുറച്ച് പക്ഷെ ഞങ്ങൾ ചെയ്യുന്നേ കുറെ സമയം ഇവിടെ നിന്നിട്ട് സമയം പോയതറിഞ്ഞില്ല ങേ നമ്മൾ അങ്ങനെയൊരു ന്നെ കാര്യയൊണ്ട് നമ്മൾ അങ്ങനായത്തെ ഒക്കെ പൊയ്ക്കഴിഞ്ഞല് പ്രത്യേകിച്ച് ഈ കടലിന്റെയൊക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ സമയം പോണത് അറിയേ ഇല്ല ഇല്ലാ പിന്നെ കുറെ ആൾ ഇങ്ങനെ അവിടെ നിക്ക് കുമ്പോ പിന്നെ അതൊരു രസാ അല്ലെ പലയെ ആള്ക്കാര്ണ്ട് പിന്നെ യൂടുബേർസ് ഏതാനവിടെ അപ്പൊ അവരിങ്ങനെ അവരൊക്കെ വീഡിയോ എടുക്കുന്നത് കാണാനൊക്കെ രസം പിന്നെ അതേപോലെ പക്ഷെ ഞങ്ങൾ കുറെ സമയമൊന്നും അവിടെ നിന്നില്ല കുറച്ച് സമയം നിന്നും അതിനു ഇരുട്ടാ പന്ത്രണ്ട് പിന്നെ ഒന്ന് മഴ ഭയങ്കരമായിട്ട മഴ വന്ന് മഴ പെയ്യാൻ തുടങ്ങിയപ്പോ പിന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടന്ന് പൊന്ന് ഞങ്ങളാ കർമ റോഡില്ലേ ക്കെ അവടെക്കെ പോയി അപ്പത്തിന് ഇടീം മായേര്ന്നു അപ്പ പിന്നെ ഞങ്ങള് പെട്ടന്ന് വീട്ട്ക്ക് പിന്നെ തിരിച്ച് എന്നാലും നല്ലെ രസേയ്രുന്നു ഞങ്ങള് ദേ ഫാമിലി ആയിട്ടെന്നെ പോയത് അപ്പൊ ആ ഒരു വൈബ് വേറേ ന്നെയാ അതൊരു എൻജോയ് ചെയ്തിട്ട് നമ്മക്ക് പോവാൻ പറ്റും. ആ അതെ ആ ആ അതെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ വേറൊരു വൈ പിന്നേ എന്താ പറയാ ഇഞ്ഞി ഫാമിലി ആണെങ്കി അത് വേറൊരു രസം അങ്ങനൊ ഓരോന്നിനും ഓരേ തായൊരുതിണ്ട് അതൊക്കെ എൻജോയ് ചെയ്യാനുള്ളൊരു മ അതെ ആഹ് അതെ അതെ പിന്നെ എൻജോയ് ചെയ്യാനുള്ളൊരു മനസ് സിണ്ടായ മതി. യോ വേറെള്ളതൊക്കെ മാറ്റിവെച്ചിട്ട് അതങ്ങട് ആസ്വദിക്കാനുള്ള ഒരിതണ്ടെങ്കി അടിപൊളിയാണ് ല്ലേ ഏത് ട്രി പ്പിന് പോയ്കഴിഞ്ഞാ പിന്നെ നമക്കത് ഭയങ്കര ഒരുപാട് കാഴ്ച്ചകളും നല്ലൊരു എക്സ്പീരിയൻസും ആവും നമക്ക് കൊറേകാര്യങ്ങള് നമ്മള അറിയാതെ നമ്മളെ ഉള്ളിൽക്ക് കേറ്ണ്ണ്ട്. നല്ലനല്ല കാര്യങ്ങളായിക്കോട്ടെ നമ്മള് കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ഇൻഫ്ലുഎൻസ് ചീയോലോ അതീന്ന് നമക്ക് നമ്മളെ പോയാ പിന്നീം പോണം പോണം ന്ന്ള്ളോര് തോന്നല്ണ്ടാവും ഞ്ഞിപ്പ ഏത് മടിപിടിച്ചിരിക്ക്ണ ആളും ഒന്ന്‌ പൊർത്ത് പോയാ ത്ത്ക്കറങ്ങി. എല്ലാത്തിനും ശെരില്ലേ നേരെ മറിച്ച് ഒരിക്കൊന്ന് പൊർത്തറങ്ങി. കയ്ഞ്ഞാ പിന്നവർക്ക് അലെ ഒന്ന്‌ പൊർത്ത് പോണന്നൊക്കെ അതെ പിന്നെ ഫുഡൊക്കെ കഴിച്ചെന്നിട്ട്
ഇല്ലല്ല ഞാൻ ഫുഡയ്ച്ച്ട്ട്ല്ല എന്ത് ആ അതെ അതെ
ശെരി ആ അപ്പൊ ഒരു ടൈമ് ഒരു ഒരു മണി ഒന്നര അങ്ങനെ ഒന്നും ടൈം ഒന്നുമല്ല
ഇല്ലല്ല ഞാൻ ലേറ്റ് ആയിട്ട എണീക്കുക അപ്പൊ അതിനനുസരിച്ച് ചായ കുടിക്കുമ്പോ അ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കും
ഏ മഴ മഴ ഇണ്ടോ അവിടെ
ഇല്ല ഇല്ല
ആ ഇവിടെ നല്ല വെയിൽ തന്നെയാണ് പിന്നെ മഴയൊക്കെ ഇനീപ്പൊ സ്കുള് തോറക്കണോടു കൂടി മഴ - കുട്ടികൾക് മഴ പിന്നെ യൂണിഫോമൊക്കെ ഒന്ന് നനഞ്ഞ് ഇതായിട്ട് ഇങ്ങനെ പോവാ അതെ
തന്നെ ഫുള് മഴയിലിതാക്കി ഇടിയും കാറ്റും അങ്ങനെയണല്ലോ
അതെ പിന്നെ തിരിച്ച് പോരുമ്പോഴാണെങ്കിൽ കുട്ടികൾ ആ ചളിവെള്ളത്തിൽ കളിച്ചിട്ട് വരും ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു വെള്ള വെള്ളത്തികൂടെ നടക്കണ്ടന്ന് പറഞ്ഞാൽ പിന്നെ അവര് വെള്ളത്തി കൂടെ നടക്കുള്ളൂ
ഇല്ല ഇല്ല അപ്പ ഇനി അങ്ങനെ നടക്കണത് അങ്ങനെ മഴൽ എൻജോയ് ചെയ്യാ കളിക്കുക അതൊന്നും ഇല്ല ഇപ്പൊ കുട്ടികൾക്ക്
ഇല്ല കുട്ടിയോള് - എന്താന്നു വച്ചാൽ - ഉമ്മമാരും ആരാണെങ്കിലും പുറത്ത് വിടൂല്ല ഒന്നാമത് പിന്നെ- അസുഖം വരരുന്നുള്ളൊരിത് പിന്നെ വണ്ടിൽ ഉണ്ട് കയറി പോവല്ലേ ആദ്യംന്ന് പറഞ്ഞാൽ ഇങ്ങനെ നട- എന്നിട്ടല്ലേ സ്കൂൾബസ് - ബസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മൾ അതൊക്കെ നനഞ് - പിഴിഞ്ഞ് നമുക്ക് അപ്പറം ഇപ്പുറം ഉള്ള കുട്ടികൾക്ക് ഇരിക്കാനൊരു മടുപ്പാവും ഇഷ്ടുണ്ടാവൂല കാരണം നനഞ്ഞി- മേല് അവര് നനഞ്ഞ- അങ്ങനെ ഒരു കാലാവസ്ഥ അല്ലെ ഓരോ ഏഹ്. കാലങ്ങനെ മാറണേനന്സരിച്ചിട്ട് ഇപ്പൊ പിന്നെ അങ്ങനത്തതൊന്നുല്ല. നനയണൊന്നുല്ല. ടൈമ്
ഇല്ല അതെ പ്പ അയ്ന് കുട്ടികള് ഫുള്ള് സ്കൂൾ ബസ്സ് അങ്ങനെക്കെ ആയി വ്ട് ട് എട്ത്താണെങ്കിലും മാക്സിമം വണ്ടീമ്മെക്കാണ്
അതേ ആ ആ അതെയതെ വാ മൈ സ്കൂൾന്റട്ത്തന്നെ നടന്ന് പോവാൻള്ള ദൂരാെള്ളെങ്കിലും നമ്മള് വൺ വർന്നെല്ല കുട്ട്യോളെ പറഞ്ഞയക്കാെള്ളു ആ അങ്ങനെന്നേണ് ശെരിയാണ് അല്ല പിന്നെന്താച്ചാ അപ്പൊ കുട്ട് നടക്കുംയാ ചുറ്റുപാട്ള്ള കാര്യ ങ്ങളും അറീണില്ല ഒന്നൂല്ല ആ വണ്ടീന്ന് കാൺണ കാഴ്ചകള് മാത്രേള്ളു കുട്ട്യോൾക്ക് അല്ലേ അല്ലെങ്കീ അമ്മളെ കൂട്ടം കൂടി നടക്കുമ്പോ അത് വേറൊര്തലേ അല്ലെ?
ആ ആ ആ
ഉം പിന്നേ അതേപോൽ തന്നെ ആ കൂട്ടം കൂടീട്ടാ നടന്ന്ട്ട് ഫ്രണ്ട്സിന്റെ കൂടെക്കെങ്ങനെ നടന്ന് പോവ്മ്പൊള്ളൊരു വൈബ് അത് വേറെ
ഉം ഉം അതെയതെ അതൊക്കെ പണ്ട് പണ്ടായ്രുന്നു അങ്ങനെയൊക്കെ ഇപ്പൊന്നു അങ്ങനെ ഇല്ലെന്നെ ഇപ്പൊ അതന്നെ ഇപ്പൊ സ്കൂൾക്കന്നെ കുട്ട്യേള് പോണതന്നെ വൺ ണ്ടി കൊണ്ടോകും ന്നിട്ടാടെ സൈഡിൽ നിർത്തിയിടും റിട്ടൺ പോരലാ വണ്ടിമ്മെ ഞാനൊക്കെ അതെ ഞാൻ പിന്നെ കൊറേ രണ്ട് മൂന്നാല് പ്പ ഇപ്പെല്ലം ബാച്ച് കൊറോണ ബാച്ചിലങ്ങനേം പോയ് പിന്നെ ഫസ്റ്റ്ക്ണ്ടായി പിന്നെ ആദ്യൊക്കെണ്ടായ്ര്ന്നു അത് സ്കൂൾ ബസ്സിലങ്ങനേം പോയി പ്ലസ് വൺ പ്ലസ് ടു ആ കൊറച്ച് നടന്നിട്ടങ്ങനെ പോന്നിട്ട്ള്ള ഇത്. ഇവടട്ത്തായിര്ന്നായിര്ന്ന് സ്കൂള്. അപ്പൊപ്പിന്നെ ഫ്രണ്ട്സാള് വണ്ടിമ്മെ വരും. അങ്ങനെ കേറി അങ്ങനെ പോരൂം ചെയ്യും. പിന്നെ നടന്ന് വർ ത്താനം പറഞ്ഞത് പോര
ഇ പ്പോരാ. അത് വേ അത് വേറൊരു രസാണ്. അപ്പൊ എത്ര ദൂരം നട കാന്ണ്ടെങ്കിലും. ആ നടത്തത്തിന്റെതും ആ സം സാരത്തിലൊന്നു അ ഒന്നും അറീല്ല. അല്ലെ? അതൊന്നു അറീല്ല. അതൊക്കെരു വേറൊരു ഇതന്നേണ്. അല്ലെ? ന്നാ സെരി ഇന്നാട്ടോ.
അ ആ ഓക്കെ. അ അ. ആ ഓക്കെ